ഹലോ ആ കേക്കാം ആ ഇന്ന് അവ്ടൊ
നല്ല വിശേഷം സുഖാണ് കൊഴപ്പൊന്നുല്ലാ അങ്ങനെ പോന്നുണ്ടേ
ആ ആ രാത്രി എന്തുവായ്നിം ഭക്ഷണം
രാത്രി ഇന്ന് ചപ്പാത്തിയാണ്
ആണോ എന്നും ചപ്പാത്തിയാണോ
അല്ല ഏ ചെല ദിവസങ്ങളിൽ ചോറായിരിക്കും ചേല ദിവസങ്ങളിൽ ചപ്പ പതി അയിരിക്കും
ആ ആ നീ ഉണ്ട എൻ ഇനീ ഉണ് ചപ്പാത്തി ഉണ്ടാ
അല്ലല്ല നേരത്തെ ണ്ടാക്കി വെച്ചീന് ചൂട് കാരണം എന്താട്ടാറിയോ നമ്മളെ ആ എ ലഞ്ചും ഇതൊക്കെ ണ്ടാക്കി കഴിഞ്ഞാണ് നമ്മളെ അടിക്കല് തൊടക്കല് എ തിരും മ്പലൊക്കെ കഴിഞ്ഞാണ്ട് കുളിക്കുന്ന സമയാവുമ്പോ എന്താക്കും ചപ്പാത്തി ഉണ്ടാക്കി വെക്കും
അം ഹ ഹാ ആണോ
അതെ
അപ്പം ത തണുപ്പ് മുറ്റ്ല്ലേ രാത്രിയാകുമ്പോ
ഇല്ല ഇതില് കാസ്ട്രോൾ ട്ത്ത്ട്ട് അടച്ചു വെക്കും
അടച്ചു വെച്ചേക്കും
മ് പിന്നെ കൊറേ ണ്ടാക്കണ്ടേ നമക്ക് എല്ലാവർക്കും വ്ടെ എട്ടു പേരുണ്ട് ആ എട്ടു പേർ ക്കും ചപ്പാത്തി വേണ്ടേ
ത്രീ ഓർ ഫോർ ചപ്പാത്തി വേണം അ പ്പൊ കൊറേ ചപ്പാത്തി ണ്ടാക്കണ്ടേ പിന്നെ മക്കളും
ആ ആ
രാത്രി ഉണ്ടാക്കാ പറഞ്ഞാ നമുക്കൊരു മടിള്ള ആഹ് ഭയങ്കര മടിയാണ്. പിന്നെ അതുവല്ല നമ്മള് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ആ കെ വിയർത്ത് അതൊരു വൃത്തിയില്ലാത്ത പോലെ. അതെ അതെ
ചെല ദിവസങ് രാത്രി പിറ്റേന്നത്തേക്ക് മാവ് അരച്ചു വെക്കണോന്ന് വിചാരിച്ചാൽ പോലും എന്താ ചിലപ്പോ അങ്ങ് ഓ ഇനിയിപ്പ രാവിലെ വേറെ വല്ലതും ഉണ്ടാക്കാം
വിചാരിക്കൂല്ലേ. അതെ അതെ. നല്ല മടിയാ സത്യം. പക്ഷെ നമ്മളാ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അങ്ങനെ അങ്ങനെ പോവുന്നെങ്കിൽ കൊഴപ്പല്ല. അതെ അതെ. പിന്നെ നമ്മള് പണിയും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് ഫ്രീയായി കഴിഞ്ഞാ പിന്നെ വേറെ ഒരു ജോലി വരാ പറഞ്ഞാല് വല്യ പാടാ. നല്ല മടി യാ അതെ.
ഉം
നൈറ്റിലൊക്കെ മാവരച്ചു വക്കയാണെങ്കിലൊക്കെ ചിലപ്പോ വിചാരിക്കും അത്.
ആഹ് ഞാൻ മൂന്ന് ഈ ഗ്രൈൻഡറിലിട്ട് അരച്ച് മാവ് മാത്രമായിട്ട് അങ്ങെടുത്ത് വക്കും. എന്നിട്ട് ഒരു ദിവസത്തേ ക്ക് മാത്രം കലക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് വേറെ ഒന്നും ചേർക്കാതെ മാവ് മാത്രമായിട്ടങ്ങ് വെക്കും.
വെയ്ക്കും.
എന്നിട്ട് പിന്നെ ഇടയ്ക്കിടക്കെടുത്ത് ഒന്നിടവിട്ട ദിവസങ്ങളില് എടുത്ത് അത് എന്താ ക്കൽ കൊറച്ച് മൂന്ന് ദിവസത്തേക്ക് കാണും ആഹ് അപ്പൊ കാലത്ത് ഇങ്ങനെ കലക്കി വെക്കും. ചോ ഇച്ചിരി ചോറും ഇച്ചിരി മറ്റേ ഉം നേരത്തെ അരയ്ക്കുന്ന മാവിന്റെ ഒരു ശകലം എടുത്ത് മാറ്റി വെച്ചേക്കാ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതും കൂടെ ഒക്കെ മിക്സ് ആക്കി വയ്ക്കും. ഉം അപ്പം പിറ്റേന്ന് ഏഹ് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം എടു ക്കാൻ കാണും. എന്നാലും നമുക്കില്ലെ രാത്രി മിക്സി എടുത്ത് പിന്നെ ചോറരയ്ക്കണം. പിന്നെ ഇതൊന്നും കൂടെ ഒന്ന് ജസ് റ്റൊന്ന് അരക്കണം. ആഹ് അതൊരു മടിയാ. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കാണ് അപ്പൊ എല്ലാവർക്കും ഉണ്ടെന്ന് അറിയുമ്പോ ഒരു സമാധാനം.
അതെ സത്യം. നമ്മള് വിചാരിക്കും നമുക്ക് മാത്രേ ഉള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ സംസാരിക്കു മുൻപ് ആരോടെങ്കിലൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവർക്കും മടിയുള്ള കാര്യമാണ്.
ആഹ് ആഹ് ന് ശരിയാ.
അതെ അതെ നമുക്ക് ഒരാൾക്ക് മാത്രല്ല. അതെല്ലാർക്കും ഉണ്ട്. ഹ് ഹും മനുഷ്യരല്ലേ മനുഷ്യരെല്ലാം ഒന്നു പോലെ എന്നില്ലേ.
അതെ ഹ് ഹും
അതെ അപ്പൊ ഇതാക്കും ഞങ്ങള് നേരത്തെ തന്നെ എല്ലാം റെഡി ആക്കി വെക്കും പിന്നെ കഴിക്കണ്ട പണി മാത്രല്ലേള്ളൂ രാത്രി
അതെ അന്നേരം സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാം പിന്നെ നമ്മളി ഒണ്ടാക്കി കൊടുത്ത് പിന്നെ അതിന്റെ ഇടയ്ക്ക് കഴി അത് ഒരു ബുദ്ധിമുട്ടാണ് ഉം
പിന്നെ ഉണ്ടാക്കാന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുമ്പോ തന്നെ ഭയങ്കര ദേഷ്യ ഷ്യം തോന്നുന്നും
ആഹ് നമ്മ ഇവടേ പിന്നെ അങ്ങനത്തെ ഈ രാത്രി ചപ്പാത്തി. അങ്ങനെ എപ്പോഴൊന്നുല്ല. ചില ദിവ സങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും പകല് പോയി. അന്ന് ഇപ്പ കല്യാണം വെല്ലോം ണ്ടായിരുന്നെങ്കി. നമ്മളൊന്നും ചോറ് വെക്കത്തില്ലല്ലോ. അന്നേരം
പിന്നേ വെക്കണ്ടല്ലോ ന്ന് വിചാരിച്ചിട്ട്.
ആഹ് അന്നരം പിന്നെ വൈകിട്ട് വന്നിട്ട് പിന്നെ ചപ്പാത്തിയോ അങ്ങനെ വല്ലോം ഉണ്ടാക്കും. അങ്ങനെ ള്ളേള്ളൂ. അല്ലാതെ ചോറ് തന്നെ കഴിക്കും. ഉം
ആഹ്. നമ്മടെ ഇവിടെ ആഴ്‌ചല് അത് മിക്ക ദിവസം ചപ്പാ ത്യാരിക്കും. ചില ദിവസങ്ങളിൽ മാത്രമേ ചോറാക്കൂ.
ഉം ഇവിടെ ഉമ്മായിക്കും ഷുഗർ ഉണ്ടെങ്കിലും പുള്ളിക്കാരിയും ചോറ കഴിക്കാനിഷ്ടം.
ഷുഗർ ണ്ടായിട്ടൊന്നല്ല. വെറുതെ അങ്ങനെ കുന്നതാണ്. എല്ലാര്ക്കും എന്താ പറയാ എല്ലാരും അത്യാവശ്യം തടിയുള്ള ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഒരു ഡയറ്റിന്റെ ഭാഗായിക്കോട്ടെ ന്ന് വിചാരി
ആഹ് ആഹ് ഇവിടെ മ തടിയുണ്ട്. പക്ഷെ ഈ മേനക്കേട് ഓർത്ത് പിന്നെ അതങ്ങ് മടിക്കും. എ എല്ലാ ഒത്തിരി പേരുണ്ട്. ഒത്തിരി എട്ട് പേരുണ്ട് വിടെ. അപ്പം
ആഹ് ഇവിടെ അതെ അതെ തെ അതെന്നെ നമ്മ വെ വെൽ വാരിക്കൊക്കെ ഓരുന്നെങ്കി ത്രീ ഓർ ഫോർ വേണം. പിന്നെ മക്കൾക്കും അതേപോലെ തന്നെ.
ഒരുപാട് വേണം.
ആഹ് തെ അപ്പൊ ദേഷ്യാണ് എനിക്ക്. ന്നാലും എന്താക്കും. ആഹ് സമയായതുകൊണ്ട് അങ്ങനെങ്ങട് ചെയ്തു പോകും.
ആഹ് അന്നെരം ചെയ്ത് വെക്കുന്നോണ്ട് പിന്നെ
നൈറ്റിക്ക് വെക്കാണെങ്കില് അതവിടെ നിക്കന്ന് പറഞ് പിന്നെ എന്താ വെച്ചെല് നൈറ്റിക്ക്ള്ള അരി ഇടാതൊണ്ട് നമ്മളെന്താക്കും വേഗം അപ്പ തന്നെ അങ്ങട് ചെയ്തു വെക്കും. ആഹ് അഹ് അതല്ലെങ്കി ചില സമയങ്ങളില് ആഹ് ബീഫ് കപ്പേം ഏഹ് ബീഫുംല്ലേ ആഹ് അങ്ങനെ ണ്ടാക്കും. അതാവ് പോ പിന്നെ നമ്മളെന്താക്കും ഒക്കെ കട്ടയ്ത് വെക്കും. ബീഫ ക്കെ വേവിച്ചിട്ട് കട്ട് ട്ടയ്തുവെച്ചിട്ട് അത് പിന്നെ പൂള മാത്രം വേവിക്കാവാനല്ലോ പിന്നെ ണ്ടാവുള്ളു. അഹ് നേരെ ബീഫ്ക്കാണ്ട് ട്ട് കൊടുത്തേണ്ട് ഒരു കുറച്ച് കയ്യുമ്പോക് അത് റെഡിയാവുമല്ലോ. അതെ തെ അങ്ങനെക്കെ മാക്സിമം എന്തൊക്കെ സിമ്പിൾ ആക്കാൻ പ റ്റോ അതൊക്കെ ചെയ്തു വെക്കും. അതന്നർത്ഥം.
ആഹ് അതെ സഹായത്തിന് ആരെങ്കിലും ണ്ടോ.
ആഹ് വിടെ നാതൂനും മ്മക്കെ ണ്ട്.
ഉം ഇവിടെ ഉണ്ട് ചേട്ടത്തി ഉണ്ട്.
ആഹ്
ഉം ഞങ്ങള് ഷിഫ്റ്റ് ചെയ്യേണ്ട്. പ്പോ ക്ഷേ ഇവിടെ ഇ നമ്മള് അതായത് ഞങ്ങള് രണ്ട് മാസം ഞാൻ കാപ്പി ണ്ടാക്കുമ്പം ആ കൊച്ച് ചോറ് വെക്കും. അപ്പൊ കാപ്പി ണ്ടാക്കുന്ന ആള് തന്നെ മീൻകറി വെക്കും. അങ്ങനെ എല്ലാം ചെയ്യും. ഈ ചോറ് ക്കുന്ന ആള് വെള്ളം തിളപ്പിക്കും. മുറ്റം തൂക്കും. അകം തൂക്കും. അങ്ങനെള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യും. അങ്ങനെ കൊറച്ച് നാള് രണ്ടു മാസം.
ഇവരെ അങ്ങോട്ടുംങ്ങോട്ടും ഷിഫ്റ്റ് യ്യും.
ആഹ് രണ്ടു മാസം കഴിയുമ്പം ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും.
ആഹ് വിടെ അങ്ങനെ ല്ലാട്ടോ. ഡൈലി പ്പോ ഇന്ന് ഞാന് ന്നല്ലൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കില് പിറ്റേ ദിവസം അവടെ ചെയ്യും
ഉ ഉ
അങ്ങനെ തന്നെ ചെയ്യലേ ഇനിയിപ്പോ കുക്കിംഗ് ആണെങ്കിലോ അങ്ങനെ തന്നെ
ആം
അങ്ങനെ
ഇവടെ പിന്നെ കൊറച്ചും രണ്ട മാസത്തേക്കാ അങ്ങനെ ആ അങ്ങനെയ ചെയ്യും
അതെതെ അല്ലെങ്കിൽ ഒരാള് ഒറ്റക്കി ങ്ങനെ ചെയ്യാനുമോ നമുക്കും ചെല
നമുക്ക് തന്നെയല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങള്ൾ നമ്മള് രാവിലെ കാപ്പിയായിട്ട് ഉണ്ടാക്കുമ്പോം അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും ഉണ്ടാക്കാല്ലോ പിന്നീട് എന്നും നമ്മുടെ തന്നെ ഈ പാചകം ടെസ്റ്റ് ചെയ്ത് അവർക്ക് ബോറടിക്കേണ്ടല്ലോ എല്ലാവർക്കും
അതെ അതെ അതെ ആർക്കും ഈ ജോലി ഭാരം ഉണ്ടാവൂല്ല
ഇല്ല എല്ലാർക്കും ഒരുപോലെ ആദ്യം വന്ന സമയത്ത് ഞ ഞങ്ങളുടെ ചേട്ടത്തി ആണെങ്കിലും ഞങ്ങടെ കല്യാണംമായിരുന്നു ആദ്യം കഴിയും അപ്പം അവരുടെ കല്യാണം പിന്നീട് അപ്പൊ കൊച്ചന് ഞാൻ വരുന്ന അപ്പൊ ഞാൻ മാത്രേ ഉള്ളല്ലോള്ളൂ ഉമ്മ അങ്ങനെ അടുക്കളയുമായിട്ട് വലിയ ബന്ധന്നല്ല അപ്പം
ആഹ്
എന്താ ഇ കൊ കൊച്ച് വന്നപ്പം അതിന നമുക്ക് വരുന്ന സമയത്ത് അറിയത്തില്ലല്ലോ അങ്ങനെയൊന്നും
ഇല്ല ഇല്ല അതെ അതെ നമ്മളാണെങ്കിലും അങ്ങനെ തന്നൊണല്ലോ
ആഹ് അതെ അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു തരും അങ്ങനെ എന്തെങ്കിലുംക്കെ ചെയ്യും പുള്ളീം അങ്ങനെ എന്താ ജോലി എന്തേലും ചെയ്യാനുള്ളരു ധൈര്യമില്ല എന്താന്ന് വെച്ചാ എല്ലാരും ഉള്ളതും ഉണ്ട് എല്ലാരും
ഏ അതെ എന്താകുംന്ന അറിയില്ലല്ലോ എല്ലാരും സ്വഭാവമല്ലേ എങ്ങനെ അറിയില്ല
അതുകൊണ്ട് പിന്നെ ഞാൻ പറയും അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും അറിയാൻ വേയാത്തതെല്ലാം കാണിച്ചു കൊടുക്കും അങ്ങ ആര ഒന്നും പറയത്തില്ല എന്തെങ്കലും കുഴപ്പായി പോയാലും ആരും അങ്ങനെന്നും
അതെ അതെ ഇവിടെ അങ്ങനെയാണ് ഇനിയിപ്പോ ടേസ്റ്റ് റ്റില്ലെങ്കിലോ ഉപ്പ് കൂടി പോയാലോ ആരൊന്നും
ഉ ഇല്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വെക്ക
അതെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ഇത് നമ്മുടെ അത്തിന് എന്തങ്കിലുമൊക്കെ പറയുമ്പോ പിന്നീട് നമുക്ക് വെക്കാനുള്ള ഒരു താല്പര്യം അങ്ങട്ട ഇല്ലാണ്ടായി മാറും
അതെ
ഓരോന്നിനോടുള്ള ഇഷ്ടങ്ങള് ഉണ്ടാവുമല്ലോ
അതെ
അതെ അതെ കുക്ക് ചെയ്യാറാലൊക്കെ നമ്മള് ഒരു ഇഷ്ടത്തോടെ ചെയ്യുന്നൊ ഒരു സംഭവമാണ് നമ്മളെ ഉണ്ടാക്കുന്നതിന് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താ പറയാ അ ഇഷ്ടണ്ടില്ലാണ്ടായി അതെ
ഉം പിന്നെ പല്ലിപാടാ ഞാനിങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുവായിരുന്നു പിള്ളേരുടെ ഇമാരുടെ ബെർ ത്തഡേക്ക് ഞാൻ തന്നെങ്ങ് ഉണ്ടക്കും വേറെ പുറത്തോട്ടൊന്നും കൊടുക്കത്തില്ല കാരണം പൊർ ർത്ത്കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അത്ര അങ്ങോട്ട് ഡിസൈന് ഒന്നും എനിക്ക്
ആ അതെ അതെ അതെ നമ്മടെ വീട്ടില് നമ്മടെ ആവശ്യങ്ങൾക്ക ഞാനും അങ്ങനെ തന്നെ ഞങ്ങൾടെ വീട്ടില്ണ്ടാക്കാറ്ണ്ട്.
ആ പിന്നെ നമക്ക് ഇഷ്ടംപോലെ ടേസ്റ്റിന് കൊഴപോല്ല പിന്നെ നമുക്ക് ഈ പൊർത്ത്ന്നൊക്കെ കാണുന്ന പോലത്തെ ഡിസൈനുകളൊന്നും ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും
അതെ അതെ നമ്മക്ക് നമുക്ക് കഴിക്കാനുള്ളതിനനുസരിച്ച്ള്ളെ സാധനങ്ങള് വാങ്ങിക്കി ഓ ഞാന് നോൽദും സംഭവങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രേ ഞാന് വാങ്ങിച്ചിട്ടൊള്ളൂ.
ഉം അങ്ങനൊക്കെ എല്ലാം നമ്മളൊരു പരീക്ഷണമാേണല്ലോ.
ഏ അതെ. നമ്മുക്ക് കഴിക്ക്യാം നമ്മുക്ക് ആ നമ്മക്യാ പൊർത്ത് നമ്മളെ പൊർത്ത്ന്ന് വാങ്ങി തിന്നതിന്റെ പ കുതി കാശ് മതിയല്ലോ നമുക്ക് ഇണ്ടാക്കി കഴിക്കാനെ. അതെ അതെ പൊർത്ത്ന്ന് വാങ്ങിക്കുമ്പോ അതെ ആ ഒര് ടേസ്റ്റോക്കാരം നമുക്ക് കിട്ടൊള്ളൂ.
കിട്ടത്തൊള്ളൂ.
ആസ്വദിച്ച് കഴിക്കണംന്ന്ണ്ടെങ്കി നമ്മള് ആ നമ്മള് പ്രിപ്പയറെയ്തത് ചെയ്ത് കഴിക്കന്നെ വേണം അതെ. മറ്റേത് നമുക്ക് ടേസ്റ്റോക്കാ അത്രേള്ളു അല്ലേ പിന്നെ
തീനർച്ച്ളെള ക്രീം ആയിരിക്കും കേക്ക് വളരെ കൊറവായിരിക്കും. ഉം
അതെ എടേല് കൊട്ക്ക്ന്ന ക്രീമൊക്കെ ഓവറാണ്. ഒര് കേക്കിന്റെ ബീസ്ന്ന് കട്ടിടെഅത്രം അവര് ക്രീം അഡ്ജസ്റ്റെയ്യും അതെ അതെ അതെ. ക്രീം തിക്കായിട്ടും കേക്ക് തിന്നായിട്ടും അവര് വരുന്നത്.
താ അതാണ് ഭയങ്കര മോശം.
അതെ.
ഇതാവുമ്പോ നമ്മള അത്ര അങ്ങോട്ട് ഉപയോഗിക്കത്തില്ല. ആവശ്യത്തിന് മാത്രം ഉം പിന്നെ പിള്ളേർക്ക് ഹെൽ ത്ത് നോക്കണ്ടേ നമ്മളെ അത് കൂടെ നോക്കിട്ട് നമക്ക് ചെയ്യാം ഭയങ്കരതാ. അതെ ഉംഅപ്പൊ ശരിന്നാ.
ആ ഓക്കെന്നാല്.
ശരി ഒ
ഓക്കെ.